കേക്ക്ന്നുണ്ടോ ആഹാ എനിക്ക് കേക്ക്ന്നുണ്ട്. ആഹാ ഒക്കെയൊക്കെ എന്നാട് എന്തുവായിരുന്നു
ഓ ഞാ വെറുതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഇനിയിപ്പൊ കുളി ക്കാനും നനക്കാനുമൊക്കെ പോണം.
ആഹ് ആ അതെ വൈകുന്നേരായി തൊടങ്ങീന്ന് വൈകുന്നേരയിത്തുടങ്ങി
ആഹ് അതെ അതെ പിള്ളേരും കുളിച്ചില്ലെന്നേ ഞാൻ കൊറെ നേരം ആയി അവരോട് കുളിക്കാൻ വാന്നു വിളി ക്ക്ന്ന്. അവര് ഭയങ്കര കളിയാ.
ആ അതെ അവര് നേരത്തെ കുളിച്ചു കയറുന്ന ആൾക്കാരാണോ.
നേരത്തെ രാവിലെയും വൈകിട്ടും കുളിച്ചോണ്ടിരുന്ന പിള്ളാരാ ഇ പ്പെ എന്നാണോ ഭയങ്കര മ
ഇപ്പൊ പിന്നെ വീണ്ടും ആ മ ചൂട ക്കങ് പോയി. ല്ലേ വലിയ ചൂടൊക്കെ അങ്ങ് പോയില്ലേ ആഹ് ഇവിടെ ഞാനും എല്ലാരെയും വൈന്നേരെ കുളിപ്പിക്കുള്ളൂ ഈ കളി മണ്ണിലൊക്കെ കളിയായിരിക്കും ഓക്കെ മണ്ണും വെള്ളം എടുത്തോണ്ട് വന്നിട്ട് പിന്നെ നേരത്തെ കുളിപ്പിച്ചിട്ടും വലിയ കാര്യൊന്നുമില്ല ആഹ്.
ആഹ് അതെന്ന് പറയണ്ട
അതെ ഇപ്പൊ കൂ ഒരു കൂ കുട്ടിക കുട്ടികള് കൂട്ട് കൂടി കൂടി കൂടി ഓരോന്നും സംഭവിക്കുന്ന എത്ര ന്യൂസിലാ ല്ലേ കേൾക്കുന്നേ
അതെ അതെ അതെ അതെ അതെ അതിനെ പറ്റി ഒന്നും പറയാതിരിക്കാ നല്ലത് അതെ ഇപ്പോഴത്തെ കുട്ടികള്ടെ
കാര്യങ്ങളാ
പോലും പ
ആ നമ്മക്ക് നമ്മടെ ഒര് നമ്മ്ടെ കു ട്ടിക്ക് എന്തെ ഒരു ചെറിയ മുറിവ് വന്നാ നമുക്ക് വയങ്കര ടെൻഷൻ ഷനാ ആ കുട്ടികളാണ് നമ് നമ്മളെ തിരിച്ച് വെട്ടും കൊല്ലും ഒക്കെ ചെയ്യുമ്പോ അവര് ടെയൊക്കെ ഒരു അവസ് തലേ
പിള്ളേരോട് ഇപ്പൊ ഒരു കാര്യവും പറയാൻ പറ്റത്തില്ലല്ലോ
ആ നമ എത്ര അടി കിട്ടീട്ട്ണ്ട്
അതെ അതെ പ്രശ്നവാ കഴിഞ്ഞ വസം ആണേലും ആ ന്യൂസില് കണ്ടാര്ന്നോ നമ്മടെ എന്നാ റിമോട്ട് കൊടുത്തില്ല ആ കൊച്ചിന് അച്ഛനും അമ്മയും അയിനവൻ പോയങ്ങ് ആ റിമോട്ട്
ഏ
ആ അത് ഇന്നലത്തെ ആണെന്ന് തോന്നുന്നു കണ്ടത് ന്യൂസില് കണ്ടതാ അവൻ പോയി മരിച്ച്
ആ ഇവരൊക്കെ എങ്ങനെയാ മരിക്ക നമ്മൾ ഞാനൊക്കെ വിചാരിക്കും ഇവരൊക്കെ എങ്ങനെയാ തൂങ്ങുന്ന പിള്ളേരൊക്കെ ഇണ്ടാവില്ലേ ചെറുത് ഇവരെങ്ങനെ കയറൊക്കെ ഇട്ട് മുറുക്കുന്നേന്ന് ഞാൻ വിചാരിക്കുവാ
ഇപ്പോഴത്തെ ആ ഒരു, ഇവര് കാണുന്ന നമ്മുടെ മൊബൈൽ മൊബൈൽ ഫോണിലാണല്ലോ ഓരോന്ന് കാണുന്നെങ്കിൽ- എല്ലാം ചെയ്യുവലാ അതൊക്കെ കൊണ്ടായിരിക്കു ആ നമ്മുടെ വളത്തിന്റെ കുഴപ്പ ആണോ എ ഒന്നും അറിയാൻ പാടില്ലാ, ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്ത് അതെതെതെ
ഉം ഇപ്പൊ കൊറേ ആ അതെ അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളൊക്കെ ഈ മൈ യക്ക്‌ മരുന്നൊക് എന്തൂരാ ഉപയോഗിക്കുന്നേത്. മയക്കുമരുന്ന് കഴിച്ചിട്ട് ഇത് ആരാണ് സ്വന്തം അടുത്ത് നിക്കുന്ന താരന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ല
പ്പം പോലൂല്ല അത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പുതിയപ്പ പുതിയ റിലീസായ പടവാണല്ലോ വാഴ റ്റു
ആ വാഴ
അതിനകത്ത് സെയിം ഇത് തന്നെയ കാണിക്കല് ആഅഹ് കണ്ടായിരുന്നോ കണ്ടായിരുന്നോ അത് ഞാൻ ഞങ്ങള് കണ്ടു ഞങ്ങളെല്ലാരോടെ പോയി പക്ഷെ നല്ല പടമാണ് നമ്മുടെ ഇപ്പഴത്തെ കു- കുട്ടികളുടെ ജീവിത രീതി എങ്ങനെയാണ് പോകുന്നതൊന്നും അവര് അത് കഴിഞ്ഞി- ട്ട് അവര് മുമ്പോട്ട് അവര് ഇപ്പ എല്ലാരും പഠിച്ചു കഴിഞ്ഞാ ഒടനെ പഠിക്കത്തില്ല അല്ലെങ്കി അ തോറ്റുപോയിട്ട് രണ്ടാമ ത്എഴുതിയെടുത്തിട്ട് നേരെ എങ്ങോട്ടാപോവുന്നെ നേരെ യൂ
ആ അതെ പൊറത്തോട്ട് ആഹ്
തൊട്ട് അവടെ ചെന്നിട്ട് എന്തോ യു കെല് അങ്ങോട്ട് ചെന്ന ഉടനെ വി - ജോ ഒ ജോലി കിട്ടും അല്ലെങ്കി അവടെ ജോലിന്നല്ല അവടെ പഠനത്തോടു കൂടി ജോലിയും ചെയ്യാൻ പഠി ഇനി എന്ത് ചെയ്യാ അവള് ധാരണ ഇല്ലാണ്ട് ഇവിടുന്ന് കേറി പോന്ന പക്ഷെ അവിടെ ചെന്ന്‌ കഴിഞ്ഞാ കഷ്ട്ട പ്പെടോം രു കിടന്ന അപ്പൊ ആ ഒരു സിനിമയാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് എല്ലാർക്കു ഒരു ഗുണപഠമായിട്ടുള്ളൊരു സ്ഥാനത്ത് കാണിച്ചതാണ്. അതെ കുട്ടികളുടെലഹ ദിവിഔ കുട്ടികള് സന ക്ലാസ് കട്ടയ്തു സിനിമയ്ക്ക് പോകുന്നത് ഇതൊക്കെ ഉം
ചെല കൂട്ട്, കു ഇങ്ങനെ പറയൂലേ ചെങ്ങാതി നന്നായ കണ്ണാടി വേണ്ട
അതെ അതെ അതെ കൂട്ടുകെട്ടിന്റെ പ്രശ്നങ്ങളും ഒണ്ടെന്നേ ഏയ് ഇപ്പോഴത്തെ കുട്ടികളൊ - ക്കാണ് എന്നാ ദേഷ്യവാ
അതെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അതെടുക്കല് ഇതെടുക്കലായി ഉമ്
ഭ അഹ് ഭയങ്കര തല്ലുപിടുത്തവാ
തെ അതെ ഹ് ഹ്
ഇപ്പവര് അതന ഇവരെ ഇവരെ ആരെല്ലും അടിച്ചു കഴിഞ്ഞാൽ ഇവൻ തിരിച്ചടിക്കും
ആ ഇപ്പങ്ങനെയാ പിള്ളേര് ഇക്കൊന്ന് കിട്ടിയാ രണ്ടവന് കൊടുക്കും മ് മ്
പണ്ട് ഒരുപ്രാവശ്യം ആനുവേഴ്സറിക്ക് ഞാൻ കണ്ടോണ്ട് നിക്കുവാ
ഏ ഇസ്ക്ലൂളിലാ
സ്ക്ലൂളില്ല് എന്റെ കൊച്ചിനെ അടിക്കുന്നേ അപ്പ ഇവന്റെ വല്ലയമ്മയോ അത് വല്യമ്മ കണ്ടിട്ട് പെട്ടെന്ന് എന്തിന കൊച്ചിനെ അടിച്ചോന്ന് ചോദിച്ചോണ്ട് അപ്പൊ അവൻ പറയുന്നു ഇവൻ അടിച്ചന്ന് ഇവൻ പറയുന്നു അവൻ ആഅടിച്ചെന്ന് ടിച്ചന്ന് പക്ഷെ ഇവനൊന്നും ചെയ്യുന്നില്ല അവനാണ് ഇവനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ അപ്പൊ അമ്മ ഓടി വന്ന് ചെന്ന് പിടിച്ചു മാറ്റി പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ ചെന്ന് പറഞ്ഞ് അപ്പ അങ്ങനെ ആഹ് അങ്ങനെയൊക്കെ ആ ഇപ്പോഴത്തെ കുട്ടികൾ വളർ ന്നു വരുന്ന രീതി അങ്ങനെയൊക്കെയാ
അതെ
പിന്നെ ഒരു പിള്ളെ ഒരു കൊച്ച് ഒറ്റ കുട്ടിയൊക്കെയാണെന്ന് പറയുമ്പോ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടു
സാധിച്ചു കൊടുക്കും ആ അതാണ് ഏറ്റവും പ്രശ്നം അടിക്കില്ല തല്ലി
ഇല്ലായ്മയിൽ നിന്ന് അവർ വളർന്നില്ല നല്ലല്ലോ വരുന്നേ ഇപ്പ എല്ലാം ഇവിടെ എന്തും അവർക്ക് പെട്ടെന്ന് അതാ പറഞ്ഞ എപ്പോഴും എല്ലാം അവരുടെ കയ്യില് ആഹ് ഇതായിട്ടുള്ളതാ. എന്ത് നോക്കിയാൽ അവർക്ക് പെട്ടെന്ന് പണ്ടത്തൊലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക്കൊ ക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ല്ലായിരുന്നോ ഒരു സാധനം വാങ്ങിക്കാനുള്ളത്
അവരോട് കെഞ്ചി കെഞ്ചി കരഞ്ഞ് എത്ര കഴിഞ്ഞാല കിട്ടുക
ന്നല്ലാം അതൊക്കെ ആയിരിക്കും ന്നാ എനിക്ക് തോന്നുന്നെ
ആഹ് അതെ ഇപ്പ അതിന് ഇത് മുഠായിന്റെ ഒക്കെ രൂപത്തിൽ വരുമ്പോ ഈ കുട്ടി കൂട്ടുകാര് പറയും ഒന്ന് ഉപയോഗിച്ച് നോക്കടാ ഒരു പ്രാവശ്യം മതിയിടാ അങ്ങനെ മതിടാ ഇങ്ങനെ മതിടാന്ന് പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ഒരു ഇതിന്റെ പുറത്ത് ചെയ്യുന്നത് പിന്നീട് പിന്ന ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റ
അത് ആഹ് അത രീതിയിൽ അടിമപ്പെട്ട് പോവോ
മ്
പിന്നെ അതിന് നമ്മള് പിന്നെ അവർക്ക് പഠനത്തോടുള്ള പഠിക്കാൻ മടിയായി പഠിക്കാൻ വയ്യ വെറുപ്പായി താല്പര്യ ഇല്ലാതെ വരിക
അതെ അവരെന്താ ചെയ്യുന്നെന്ന് അവർക്കെന്നെ അറിയ്ന്ന്ണ്ടാവില്ല ഇപ്പം വീട്ടില് ഇന്ന ആവശ്യത്തിന് പൈസ ചോദിച്ചു കി ട്ടീല്ലാന്ന് പറഞ്ഞ ഉടനെ അവരെ കൊല്ലലായി
ആ ഒരു ഫീലിങ്സ് ഇല്ല ആർക്കും ഉം പിന്നെ ചെല കുട്ടികളൊക്കെ നമ്മള് കുട്ടികളോടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് വഴക്ക് പറയണ്ട ട്ത്ത് പറയണം എന്നാലും ഭയങ്കര ക്രൂശിക്കുന്ന പേരൻസ് അവന് പാടില്ലല്ലോ അന്നാലല്ലേ അവർക്ക് നമ്മളോട് എന്തേലും സ്കൂളി നട കാര്യങ്ങള് ഇണ്ടെങ്കി വന്ന് പറയാനൊക്കെ അപ്പ അതിൽ നിന്ന നമുക്ക് അവ ഇന്നത് ചെയ്യുന്നത് തെറ്റാണ് ഇ തെ ചെയ്യരുതന്ന് പറഞ്ഞ് മനസ്സിലാക്കാം ഇത് പറയാണ്ടിങ്ങനെ കൂടി കൂടി കൂടി പോവുമ്പം വേറെ പ്രശ്നങ്ങളുണ്ടാവും
പിന്നെ ഇങ്ങനെയൊക്കെയ പിന്നെ അതെ അതെ അഡിക്റ്റഡ് ആയി പോവ പിള്ളേരെ നമ്മള് സൂക്ഷിക്ക ഇപ്പെ എത്രയാന്നും പറഞ്ഞ മക്കളുടെ പുറകെ നമ്മളിപ്പം പോകാൻ പറ്റോ ഇവരിപ്പം ട്യൂഷൻ ഉണ്ട് അപ്പോ ട്യൂഷന് പോവുവാ അപ്പം കൂട്ടുകാര് കൂടുമ്പോ നമുക്കിപ്പം സ്കു കൂട്ടുകാര് കൂടെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നവ
പ്രശ്നാണ് ഇവർടെ ആര് ഫുൾ ടൈം ഇവരുടെ മേലെ കണ്ണ് വെക്കാൻ നമുക്ക് ഒരിക്കലും പ
പറ്റുന്നത അതാ പറഞ്ഞേ കുറച്ചുടെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പ എന്തിന ഞൻ എപ്പൊഴും എപ്പൊഴും എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്റെ കരയമൊക്കെ നടക്കുന്നതെന്ന് ചോദിക്കും അതാ പറഞ്ഞേ അപ്പൊ നമ്മുക്ക് ഇപ്പം ഇപ്പഴ്ത്തെ പെര ശെരിക്കും പറഞ്ഞ വളരെ ഇതായിട്ട് പേടിച്ച് തന്നെയാ
ആഹ് ഓ അത് ശരിയാ ഓരോ പ്രായവും പേടിച്ച് പേടിച്ചാ ഇരിക്കുന്നത് എപ്പളാ ഇവര് തിരിയുന്നേന്ന് നമുക്ക് പറയാൻ പറ്റില്ല
പഴയ കാലഘട്ടവേ അല്ലേ പണ്ടത്തെ പിള്ള ആൺപിള്ളേർക്കൊക്കെ ആണേലും പേടിയായിരുന്നു
ആ
നെ അമ്മയേ പേ ടിയായിരുന്നു അവര അതുപോലെ പറഞ്ഞ് അങ്ങനെ ആയിരുന്നു പിള്ളേർ ജീവിച്ചുണ്ടിരുന്നത് ആ കാലഘട്ടം പോ ഇടക്കാലം വന്നപ്പോത്തേക്കിനു ആണ് ഈ ലഹരി എന്ന വന്നു പോയോ പക്ഷെ പണ്ടത്തെ കാലത്ത ഉ വണ്ടെന്ന് പറഞ്ഞാലും പണ്ടെന്നേ പറഞ്ഞാൽ മുറ ണ്ടായിരിന്നു
ആ മുറുക്ക് അല്ലെങ്കി ഒരു മദ്യം അതൊക്കെയായിരുന്നു
അതൊക്കെയ ആയിരുന്നു പഴയ എന്നാലും ഈ ലഹരി ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തി ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടെ ആദ്യ കാലഘട്ടത്തി തന്നൊയിരുന്നു കള്ളായിരുന്നു നമ്മുടെ ആ കള്ള് കുടിക്ക മറ്റേ കള്ള് ഷാപ്പി പോയിട്ട് അതാരുന്നു ഒരു അത് കഴിഞ്ഞാണ് പിന്നെ പുരോഗമിച്ചു വന്നട്ടത് ട്ടക്കിനു ആണ് ഈ ഫോറിൻ ഐറ്റംസ് ഒക്കെ വരാൻ തുടങ്ങിയത് ഈ ബ്രാണ്ടി പോലുള്ള ഐറ്റംസ് അവര് കണ്ടുപിടിക്കുകയും അങ്ങനെയൊക്കെ അത് വന്നന്നു പിന്നെ പിന്നത്തെ ഒരു ഇടത്തരം കൂലിപ്പണി ക്കാരാണ് ഗൂൺ ടുതലും ലഹരിക്കടിമ മങ്ങളന്ന്
ആ ആ അതെ അവരീ പണീം കഴിഞ്ഞ് വന്ന്
ഉം അതെ അവർക്കൊരു എൻജോയ്മെന്റിന് വേണ്ടി അവര് കള്ള് കുടിക്യാ കള്ള് കുടിക്യാ വീട്ടി തല്ല ഉണ്ടാക്കി അതൊെയാണ് അവ കാലഘട്ട അങ്ങനൊയിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ മാറി മാറി മാറി മാറി മാറി ഇപ്പഴത്തെ ചെറുപ്പക്കാരെ ഇപ്പൊ ഒരുമാതിരി ഇപ്പ കുറെേ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നാലും ഒണ്ട് ഇപ്പ ഇപ്പ വന്നേ ുന്ന ജനറേഷനിലാണ് ഈ ആ ലഹരി ലഹരി വന്നേരിക്കുന്നു മയക്കുമരുന്ന്മ്മെ പോലുള്ള ഐറ്റംസ് അല്ലേ ഇപ്പം ബാംഗ്ലൂരുന്ന എല്ലാം ഇങ്ങനെ പിള്ളേര് വന്നട്ട് ഇതല്ലേ പരിപാടി അത് പടിച്ചു വരുന്നോരു എല്ലാം ഇത് തന്നെയാ അത് ഇങ്ങനെ അങ്ങ് ഇരിക്കയാ പെൺ പണ്ണങ്ങളര പെണ്ണങ്ങൾ വരെയ ഉണ്ടെന്നുള്ളതാണ് ഇപ്പം പണ്ടെന്ന് പറഞ്ഞ ആമ്പിളർ മാത്രമേള്ള പണ്ടത്തെൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ആമ്പിളേർ മാത്രേ ഉള്ളൂ അത് ഇപ്പൊ പെണ്ണുങ്ങളും കൂടെ നടുക്കടായിട്ടിരി
ഇപ്പൊ എനിക്ക് തോന്ന പെൺകു ആൺകുട്ടിയേളെക്കായ്നും കൂടുതല് പെൺകു കുട്ടികളായിരിക്കും ഇപ്പം.
ആഹ് അതെ നമ്മ ഇവര് പുറത്തൊക്കെ പോയി പഠി ഠിക്കാൻ തുടങ്ങുമ്പളാണ് ഏറ്റവും കൂടുതൽ ഇത്
അതയതെ. അവർക്ക് അവര് തന്നെ അറിയുന്നില്ല ഈ സംഭവം ഒന്നാമത്തെ കാര്യം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പല പല സിലും അതാ പറഞ്ഞേ ഇത് എങ്ങനെയാ എത്തി പ്പെടുന്ന എന്നോ ഇതെങ്ങനെയാണ് സ്സ്ലാക്കാൻ വേണ്ട്ട്ടോ അല്ലെങ്കിൽ ഇതിന് ഇതിനെങ്ങനെ ഒരു മാറ്റം വര് ഈ കാണുന്നതൊന്നും ആരും അയിനെപ്പറ്റി ഒന്നും ആരും ഇത് കണ്ടുപിടിക്കുന്ന ഇതങ്ങനാ തുടർന്ന് ഓരോരോ ജനറേഷൻ പോകുന്നതനുസരിചിട്ട് പ്പൊക്കോണ്ടിരിക്കാ വരിക വരിക
എന്തൊക്കെയാ സംഭവിക്കാൻ പോവ് ന്നെന്ന് ഒര് പിടിയില്ല
ആഹ് ഓരോ കാലഘട്ടത്തി ഓരോരോ മാറ്റങ്ങളും നശിച്ച് പൊക്കൊണ്ടിരിക് നമ്മുടെ ഈ പുതിയ കുട്ടികൾക്ക് പോലും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കണ്ട് എത്തി കൊടുക്കാൻ പറ്റുന്നില്ല
എത്ത് ആഹ് എന്താ ചെയ്യണ്ടെ നമക് ഒക്കെ അറീവ്ണ്ടാകണം മ്മള് തന്നെ സ്റ്റെക്ക ആയി നിക്ക്‌വാ
സ്റ്റെക്കായി നൽക്കുന്ന ഒരവസ്ഥയാ ഇപ്പം അയ്യോ മക്കക്ക് പേടിയാ
ആതെ ഓരോ പ്രായം പേടി അതെ പണ്ട് പറിം ആൺകുട് കുട്ട്യേളായിരുന്നു ഇങ്ങനെ പോവുന്നെ ത് അവരെ വാർത്താന് പേടിയ അവര് എന്താക്കുന്ന് ഒരു പിടി
അതെല്ലാം കണക്കാ ന്നെ ഒന്നും പറയാണ്ട ഞാൻ ഇവ്ടെ എപ്പഴും പറയും മക്കൾ ക്ഷെ നമ്മൾ എത്ര പറഞ്ഞാലും അവർ കൂട്ട് കൂടു പ്പയല്ലേന്നെ നമു നമ്മൾ അറിയുന്നില്ലല്ലോ അതാണ് പ്രശ്നം അപ്പ. ഇവരെ പഠിപ്പിക്കാൻ ഇരിക്കാൻ പറ്റ് ട്ടോ നമ്മക്ക്
നമ്മള് കൂടെ ഇരിക്കുന്നതിനെ കയ്ഞ് കൂടുതൽ അവർ
അരെ ഫ്രണ്ട്സ ആയിട്ടല്ലേ അതെ അതെ കൂട്ടുകാർ കൂടിയാ അവര് കൂടുതൽ ഇടപഴകുന്നത് നമ്മുടെ ഇവിടെ എത്ര നേര അത്ര പോകുന്ന അത്ര നേരേ ഉള്ളു നമ്മുടെ കൂടെ കുട്ടികള് ഇനിയിപ്പ ഇന്നത്തെ കാലഘട്ടം നമുക്ക് കണ്ടറിയാം
അതെ എത്രയൊക്കെ ക്ലാസ് കൊടുത്തുന്ന് പറ എന്നാലും അവനോന് നന്നാവന്ന് തോന്നിയാൽ മാത്രേ നന്നാ
മാത്രമേ നന്നാവുള്ളു എത്ര ക്ലാസ്സ് കൊടുത്താലും ലഹരിയുടെ വിമുക്ത കേരളം ന്നൊക്കെ പ പറഞ്ഞന്ന് പറഞ്ഞാലും നടപ്പാവുന്ന കാര്യം
ക്ലാസ്സുകൾ കൊടുക്കാ ക്ലാസ് എടുക്കുന്നവരെ എടുക്കാ പോവന്നല്ലാണ്ട് ഉം അവനോന് തോന്നണം നന്നാവണെങ്കി
നമ്മളായിട്ട് വഴി വെച്ച് കൊടുക്കുന്നതല്ല പക്ഷെ ഈ സമൂഹത്തിൽ തന്നെ അതിനുള്ള ഒരു വഴി അതിനായിട്ട് തന്നെ തുറന്ന് കിടപ്പുണ്ട് അവർ ആ വഴിയിലൂടെ അവർക്ക് പോണോങ്കിൽ അവരങ്ങ് പോ കട്ടുകൂടി അങ്ങനെ ആ വഴിയിലേക്ക് സഞ്ചരിച്ച് പോവാ അതിൽ നിന്ന് ചുരുക്കം ചില പിള്ളവര് മാത്രമേ ഉള്ളൂ നേരായ വഴി കൂടെ സഞ്ചരിച്ച് അവരുടെ ജീവിതമാർഗം തേടി അവര് നല്ല നിലയിൽ ജീവിക്ക
അതെ അവര് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്
ഉണ്ട് ഉണ്ട് ഉണ്ട് ഉ എന്നാലും പക്ഷെ ഈ എം ഡി എം എ പോലുള്ള ഇതൊന്നും ഇല്ല
ആഹ് അതൊന്നും ഇല്ല ആ ആ അതാണ് കൂടുതല്
ചെറും ഈ എന്ന വ